ആഹ്
ആഹ് ഹലോ
ആഹ് കേൾക്കണില്ലേ
ആഹ് കേക്കണിണ്ട്. എന്തക്കെ അവിടുത്തോർക്കൊക്കെ സുഖല്ലേ?
ഇബടെ കളിച്ചാമ്പോയേക്കാണ് ഓലക്കെ.
തന്നെ ഇം ഇപ്പഴത്തെ കുട്ടികള് കളി ക്കാൻ പോവലൊക്കെ വളരേ കുറവാണ് അതിനവർ ക്ക് കളിക്കാൻ പോകാനൊന്നും താല്പര്യ ഇല്ല. ഉം ഫുൾ ഫോൺ ടൈമില് സ്ക്രീൻ ടൈം ആണ് അവർക്ക് താല്പര്യം എല്ലാരും കൂട്ടായി വന്ന് ഗെയിമ്മ് കളിക്കാ അല്ലെങ്കി ഇൻസ്റ്റാഗ്രാമി റീൽസ് കാണാ അതിനോടൊക്കെയാണ് അവർക്ക് കൂടുതൽ താല്പര്യം.
ആഹ് അത് ശരിയാണ് ഈ യൂട്യൂബില് ഷോർട്സ് കാണാ എല്ലാരും. ഏഹ് ഇങ്ങട്ട് വരാ ഏഹ് കൾ ച്ചാനാണെന്ന് പറഞ്ഞു വരും എന്നട്ട് ഫോണില് കാണാ അങ്ങനെ പലോരും ഏഹ് കുട്ട്യാള് ഇപ്പൊ അധികോം അങ്ങനേണെല്ലോ കളിച്ചാനൊന്നും പോണില്ലല്ലോ.
ഇല്ല താല്പര്യില്ല പണ്ട്ന്നൊക്കെ പറഞ്ഞ സ്കൂള് വിട്ട് വരിയാ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാ കേൾക്കും അല്ലെങ്കിൽ ഫുള്ള് കൊളത്തിച്ചാടാന് ന് അല്ലെങ്കി ഗ്രൗണ്ടിൽ പോയി പന്തളിക്ക അത് എത്ര അവരോട് നിർത്തിപ്പോരാൻ പറ ഞ്ഞാലും അവര് നത്തൊരു ഹരേനു കളിക്കണം കളിക്കണം ഇന്നുള്ളൊരുതേനു പക്ഷേ ഇപ്പത്തെ കുട്ട്യേൾക്ക് അങ്ങനെല്ല. ഇപ്പൊ അവർക്ക് അതൊക്കൊരു ടാസ്ക്കിള്ള പോലെയാണ് വീട്ടിത്തെ കുട്ട് കുട്ടികളെല്ലാരുംബാടെ ഒരുമിച്ച് ഇവിടെ സിറ്റൗട്ടിൽ കൂടും ന്നിട്ട് ഫയർ ഗേയിമ് അങ്ങനെക്കെ ഒരുമിച്ചിട്ടുള്ള ഗെയ്മിനോടാണ് അവര് കൂടുതൽ താൽ പര്യം കാണിക്കണ്. ഇപ്പതധികം പന്തളി ഗ്രൗണ്ടും ഇതൊക്കെ ഒഴിഞ്ഞു കെടക്കല്ലേണ്. ഇടക്കെ എപ്പളെങ്കിലോക്കൊന്ന് കളിക്കാന്നല്ലാതെ പണ്ടത്തെ പോലെത്തെ കളി ഇപ്പല്ലെലോ.
പോകുന്നപറഞ്ഞാൽ അവർക്ക് കളിക്കാൻ പോണന്നന്നെല്ലേ സ്‌കൂ സ്കുൾവിട്ട് വരാ ഏഹ് ഏ എന്തേൽ തിന്നേ തിന്നും ഫോണ ക്കാ അതാണല്ലോ ഇപ്പത്തെ എല്ലാ കുട്ട്യാളീം പരിപാടി
ഈ കുട്ട്യാള് ഫോണ് അധികായി ഉപയോഗിച്ചാ ത്തെന്നെ ഭയങ്കര കേടാ തലച്ചോറിനും കണ്ണിനും ഇപ്പൊ എത്ര എത്ര കുട്ട്യാൾക്കാണ് ഈ കണ്ണിന് ക്യാൻസർ ആയിട്ട് പിന്നെ കുട്ട്യാൾക്കയ്ന് ഈ ഫോൺന് അടി ഏ പിന്നത് കിട്ടില്ലെങ്കിൽ അവൾക് ഓൽക്ക്‌ ഭയങ്കര ദേഷ്യാണ് അത് കിട്ട്ണ വരെ കരയ പിന്നെ അവരെ നമ്മൾ ചിന്തിക്കാത്ത ത തൊക്കെ അവരെ മനസ്സ്ക്ക് വെരാ ഞാനെന്റെ ഫോണ് കൊടുക്കാത്തേന്റെ പേരില്
ആ ഇപ്പ അ പലതും നടക്കിന്ണ്ടല്ലോ ഏ ഫോണ് കൊടുക്കാത്തതിന്റെ പേരില് ഉമ്മാനെ ഉപദ്രവിക്ക തു അങ്ങനെ പലതും ഇപ്പൊ സംഭവിക്ക്ന്ണ്ട് ഇ ഇവിടെ ഫോണ് കൊടുക്കാത്തിന്റെ ഒരു പ്രശ്നം കാരണം പിന്നെ ഇതേ പോലെത്തന്നെ നിങ്ങൾ പറഞ്ഞപോലെ ത ന്നെ കൊളത്തില് ചാടാൻ പോക അതൊന്നും ഇപ്പത്തെ കുട്ടികൾക്ക് ഇല്ല ഫോട്‌ബോൾ ഗ്രൗണ്ടൊക്കെ ഒഴിഞ്ഞ് കേടക്കേകാരം അവടെ ഒരു പിരിവിട്ട് ഒരു പന്ത് വാങ്ങി കളിക്കണ്ട ഒരു കേസേ വടെ ഉണ്ടാകു പക്ഷേ പിന്നെ അവര് അ അതൊന്നും കൂട്ടാക്കാതെ സ്‌കൂളും മദ്രാസൊക്കെ വിട്ട് വെര ണ്ട ശനി ഞായറോക്കെണെങ്കി ഏ ഫോണി കാണ ഏ എല്ലാരും ഈ ഫ്രീ ഫയർ അതുപോലെയുള്ള ഗെയ്മൊക്കെ കളിക്കാ അതാണെല്ലോ ഇപ്പത്തെ എല്ലാ
ഉ പക്ഷെ ഇത് ഒന്നാമത് കുട്ട്യാൾക്ക് ത്തിന് തീരെ ആരോഗ്യല്ലാതെ ആവും അവര്ക് ഒരു ആരോഗ്യം ഇല്ലാത്ത കുട്ട്യാള് പിന്നെ കൂടുതൽ ചിന്തിക്കാൻ കഴിയാത്ത കുട്ട്യാള് അസുഖങ്ങള് വെരാ ഇങ്ങനെ പല ഉണ്ട് ഇ ഫോണ് ഫോണിങ്ങനെ സ്ഥിരായി കണ്ടിര്ന്നാല് പിന്നെ ഈ ഫോണിന്റൊക്കെ ഉപയോഗം ഞമ്മക് കൊറോണ സമയത്തൊക്കെ പിന്നെ നല്ലൊരു പോസിറ്റിവായിട്ടുള്ളൊരു ഉപയോഗേര്ന്ന് കാരണം സ്കൂൾക്ക്‌ പോവാൻ പറ്റാത്ത സമയത്തൊക്കെ ആ ഒരു ക്ലാസ്സ്‌ കേൾക്ക അങ്ങനൊക്കെ ണ്ടായിരുന്നു അങ്ങനെ ഇതാവുമ്പൊ ഓക്ക് നല്ലൊരു ഗുണള്ള കാര്യേന്നു ഇത്ന്ന് പറഞ്ഞയ്ഞാ നമ്മക്ക് ഈ കളിക്കണ്ട സമ അവര് ഫോൺ ഇരുന്ന് കണ്ട് അവരെ കണ്ണും ആരോഗ്യം ഒക്കെ നശിപ്പിക്ക്ണ ഒരു താണ് ഇങ്ങനെ പൊറ്ത്ത് പോയി ഇങ്ങനെ പന്ത്‌ കളിക്ക നീന്തലൊക്കെ നമുക്ക് എന്തായാലും അത്യാവശ്യ ജീവിതത്തിൽ അറിഞ്ഞിരി കാര്യാണ് നീന്തലൊക്കെ അങ്ങനെ എന്തെങ്കിലും അപകടത്തിൽ വെള്ളം ഒഴുക്കിലൊക്കെ പെട്ടാലൊക്കെ ഇപ്പം എല്ലാവരും നീന്തലൊക്കെ പഠിക്കാൻ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്
ങ്ങനം എന്തേലും അപകടത്തിൽ പെടേ അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മക്ക് നീന്തി രക്ഷപ്പെടാനൊക്കെ ഉള്ളൊരു ഇത്ല്ലേ പക്ഷെ ഇപ്പം കുട്ടികൾക്ക് അയ്നോടൊന്നും താല്പര്യല്ല
ഏ പിന്നെ പണ്ടത്തെ കുട്ടികൾന്ന് പറഞ്ഞാല് അവർക്ക് ഈ വെയിലും മഴ അതൊന്നൊരു വി ശയല്ല അവര് രാവിലെയാണ് ഗ്രൗണ്ട്ക്ക് പോയ പിന്നെ ചെലേ കുട്ടികള് ചോറെയ്ച്ചാൻ വരും പിന്നെ അതുപോലെ തന്നെ ഗ്രൗണ്ടിലേക്ക് കൊളത്തിലേക്ക് അങ്ങനെയൊക്കെ പോകുന്നു പണ്ടത്തെ കുട്ടികൾ അങ്ങനെ ആയിരുന്നു ഇപ്പഴ്ത്തെ കുട്ടികള് കളിക്കാനന്നെ പോണില്ല ഫുള്ള് ഫോണിലാണ് ഫുൾ ടൈം ഫോൺ ണിലാണല്ലോ ഗെയ്മ് യൂടൂബ് ഷോട്സ് വീഡിയോസ് റീൽസ് അങ്ങനെ ഓരോന്ന് കൺ കണ്ടിട്ട് ഇപ്പോ ഇനിയിപ്പോ കുട്ടികൾ കളിക്കാണേ പോലും അവര് ഫോണോട്ടക്കരെ കളിക്കും ഫോണോട്ട് വിളിച്ചിട്ടും അങ്ങനെ ഓരോന്നൊക്കെ കാട്ടിട്ടാണല്ലോ ഇപ്പഴ്ത്തെ കുട്ടികൾ കളിക്കാ
അതെ അതെ ഇപ്പഴ്ത്തവർക്ക് പിന്നെ കളീനോട് കൂ താല്പര്യം വളരെ കൊമ്പാണ്ട് വെയിലും മഴയൊക്കെ കൊണ്ടിന്നു അതോണ്ട് കുട്ടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു ഇപ്പഴ്ത്തവർക്ക് പെട്ടെന്ന് പെട്ട ന്ന അസുഖം വരുന്നൊരു അവസ്ഥയാണ് ചെറുതായിട്ട് മഴ കൊണ്ട അപ്പം ജലദോഷോം പനിയും പിടിച്ചോവും അങ്ങനെ പണ്ട്ള്ള ആ കുട്ടികൾക്കൊന്നും അത്രതന്നെ അസുഗങ്ങള് അ വന്നിരുന്നില്ല കിരണം എന്തി അവര് ഡെയ്ലീ മഴ ഴയും വെയിലും ഒക്കെ കൊണ്ടിട്ടില്ല കളിയായിരുന്നു
ആഹ് അത് ശെരിയ ആ ഇപ്പൊ ഈ ഫുള്ള് സ്ക്രീൻ ടൈം ആണല്ലോ അവരൊന്നും ഈ പുറലോകം എന്താന്ന് അവർ കാണണില്ല കാരണം ആ അവര് കളിക്കാനും പോണില്ല അവര് ഇവിടെങ്ങനെ നിക്കാണ് ഈ വീട്ടിലിങ്ങനെ നിന്നിട്ട് വീട്ടില് നിക്കാണേലും ആരേലൊക്കെ വിളിക്കും എന്നിട്ട് അവരപ്പം ഫോണില് കളിക്കും റീൽസ് കാണാ ഓരോത്തര പണി
ഉം ആ അതൊരു പിന്നെ ആ കൊറോണ സമയത്ത് നമുക്കൊരു ഓൺലൈൻ ക്ലാസ് അങ്ങനെ കിട്ടി അപ്പളേക്കും ഒരു ഫോണിന്റെ ഉപയോഗം നല്ലൊരു പോസിറ്റീവ് ആയ്ട്ടുള്ള ഉപയോഗം ആര്ന്നു അങ്ങനെ പഠിക്കാൻ ബുസ് സ്കൂൾക്ക് പോവാൻ പറ്റാത്തൊരു സാഹചര്യാരുന്നു അപ്പൊ എങ്ങനെ കുട്ടികൾ പഠിക്കും ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ചിന്തിയിലൊക്കെ നമുക്ക് ഫോണൊക്കെ നല്ലൊരു വളരെ ഉപകാരപ്പെട്ടിരുന്നു കാരണം സ്കൂൾ ത ക്ലാസ്സ് കേക്കാന് കുട്ടികൾക്ക് പഠിക്കാനുള്ളതൊക്കെ ഒന്ന് കാണാന് അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ലൊരു ഇതായിട്ട്ന്ന് അപ്പൊ ഫോൺ ഉണ്ടായിരുന്നത്
ആ അത് ശരിയാണ് കൈ കൊറോണ കാലത്ത് ന്ന എല്ലാർക്കും ഉപകാരിയിരുന്നു ഫോണ് ഏ ഇപ്പോ അന്നിപ്പം ഈ പല കോഴ്സ് പഠി എം എടേലാണല്ലോ ഈ കൊറോണ വന്ന അപ്പം അവർക്ക് ഞോൾലൈനായി പഠിക്കാനും അതൊക്കെ പ പറ്റീന്നു പിന്നെ ഇപ്പത്തെ കുട്ടികൾക്ക് ക്ലാസ്സ് സ്കൂളി പോയിട്ട് ക്ലാസ് മനസ്സിലായില്ലെങ്കില് അത് ഫോൺല് കാണാനോ അതൊക്കെ നമുക്ക് പോസ് റ്റീവാണ് പക്ഷെ എടക്കെട ക്ക് നമുക്ക് നെഗറ്റീവായ ഒരു പ്രശ്നം വരുന്നുണ്ട് ഈ കുട്ടികൾക്ക് അധികം ഫോണ് കൊടുക്കും അവര് ഫോണ് കിട്ടാത്തുമ്പോ അപ്പം അവര് കരയ്ന്ന് അപ്പൊ നമുക്ക് കൊറച്ച് സമാധാനത്തിന് വേണ്ടി നമ്മൾ അവർക്ക് ഫോണ് കൊടു ക്കും അപ്പൊ അവര് അതങ്ങനെ പിന്നെ അവർക്ക് ഒന്നും വേണ്ട ഭക്ഷണം വേണ്ടാ കളി വേണ്ട കൂട്ടുകാര് വേണ്ട ആരും വേണ്ട അവര് ആ ഫോണിന്റെ ആ ഇതിലങ്ങനെ അവര് ക പോവും ഫോണിൽ കണ്ട് അങ്ങനെ
അത് ശരിയാണ് ഇപ്പഴ്ത്തെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാന് ബാക്കി ഭക്ഷണത്തിന് എന്താ കൂട്ടാൻ അവര് ചോയിക്ക ഭക്ഷണവും ഫോണൂന്നാ പറയാ ചോറും ഫോണൂന്നാ അവര് ആദ്യം പറയാ കാരണം അവർക്ക്
ഉ
കുടായന്റെ ആവശ്യംമില്ല ഫോണ ആാണ് അവർക്ക് മുഖ്യം അതില് കണ്ടിട്ട് അങ്ങനെപ്പ എത്ര ഭക്ഷണ വണമെങ്കിലും കഴിക്കും എളുപ്പം കഴിക്കും എവിടെയും കളിയില്ല അപ്പൊ നമ്മള് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി എളുപ്പം ഫോണ് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത് പെട്ടെന്ന് കഴിയും അങ്ങനെയൊക്കെയുള്ള വളരെതോ
പല രക്ഷിതാക്കളും അങ്ങനെ കാട്ടുന്നുണ്ട് ഈ ചോറിന് കൂട്ടാനോ ഇല്ലേല് ഫോണണ് കൊടുത്താൽ മതി കൂട്ടാന്നപ്പോ എന്തേലും അാന ആണെും എന്താണേിലും ഈ ഫോണ് ടി വിിയോ അതന്നെ ഉള്ള അവർക്കറിയാം അവര് ടി വിയിൽ കണ്ടിട്ട് ഫോണിൽ കണ്ടിട്ടല്ലാതെ ഇപ്പത്തെട്ടികൊന്നും ചോഞ്ഞ കഴിക്കൂില്ല അപ്പ ആണങ്കിലും വലിയോരാണങ്കിലും ചെറിയരരാണങ്കിലും എല്ലാവരും അങ്ങനെ തന്നെ എല്ലും അ അോല്ലോ ഓരോ എന്തായിട്ടാണ് ഫോണുകള്
ഉ അങ്ങന തന്നെയ കാരണം ചെറിയ കുട്ടിയ ഒരു പത്ത എട്ടാം ക്ലാസ് കഴിഞ്ഞ കുട്ട പിന്നെ അവർക്ക് സ്വന്തം ഫോൺ വേണം എന്നുള്ളതാണ് ക്ലാസ് എല്ലാ കുട്ടികൾക്കും ഉണ്ട് അപ്പൊ എനിക്ക ും വേണം എന്താ അതിന്റെ ഉപയോഗംെ പഠിക്കേണ്ട സമയമാണ് ഇപ്പൊ അപ്പ നമ്മൾ പഠിക്കാ വേണ്ട ആ ഒരു ചിന്തല്ല എല്ലാരരുടെ കയ്ും ഫോൺുണ്ട് അപ്പൊ എനിക്ക് ും ഫോൺ വേണം അത് വാശി പിടച്ച് കാരഞ്ഞ നമ്മള് വാങ്ങിക്ക കൊടുക്കും പിന്നെ അ അഡിക്ച്ച് ആ നമ്മെ മക്ക പിന്നെ പ കിക്കണം എന്നില്ല ഒരു കളിക്കണം എന്നില്ല അവർക്ക് ഫുൾ ടൈം ഈ ഫോണില് ഗെയിം കളിച്ചിട്ടും അതവരെ കണുവിനൊക്കെ വളരെ ദോഷ ദോഷംന്ന് വരുത്തും കണുവിന് ക്യാൻസറിൽ എത്ര കുട്ടികൾ ഞങ്ങളവിടെ അടുത്ത് തന്നെ ഒരു കുട്ടി കുട്ടി വല്ലാതെ പുറത്തേക്ക് ഇവിടത്തെ ആയക്കൂല മണ്ണി കളിക്കായക്കൂല മണ്ണണ് കളിക്കണക്കെ മോശാണ് ഇത് ചളിയെ ടീച്ചേഴസ് പറഞ്ഞ കുട്ടി ക്ലാസ്സിൽ ഇരുന്ന ഒരു ശ്രദ്ധ കിട്ടണില്ല ക ഒരു കുറച്ച് സമയ കുട്ടി ക്ലാസ്ിലാ കഴിയുന്നുള്ള പിന്നെ അഡിക്റ്റ് ആയിട്ട് പിന്നെ കുട്ടിക്ക് ഫോണ് കിട്ടണം പിന്നെ മറ്റു കുട്ടികളെ പോലെ ഒരു കളിക്കുകയ ഒരു സന്തോഷത്തോടെ ക്ലാസ്സിലിരിക്കുകയോ ഒന്നും ആ കുട്ടി ചെയ്യുന്നില്ല കുട്ടിക്ക് ഫോണിൽ ഒതുങ്ങി ചെയ്തിട്ടുള്ള ശീമുള്ളൂ ക്ലാസ് കേൾക്കുമ്പോന്നെ കുി കുറ നേരം പറ പിന്നെ കുട്ടിന്റെ കണ്ണൊക്കെ ണ് പോലെ അയക്കുക ഫുൾ ടൈം ഫോണിൽ നോക്കിട്ട് അതിനിപ്പോ അവര് പലവിധോ ഇൊക്കെ നടക്കയാണ് ഇനി എന്ത് ചെയ്യാ പെ ഇപ്പൊ അവർക്ക് ഭയങ്കര സംഘടന കൊടുക്കണ്ടായിരുന്നുന്ന് ആ സമയത്ത് അവര അവരരു ഇതാ നോക്കിയത് മണ്ണ് കളിച്ചളിയാവും പിന്നെത് കുളിപ്പിക്ക ളിക്കാൻ നിക്കണം അതൊക്കെ ഒരു മോശം ശളീൽ കളിക്കാ എന്നൊക്കെ പറഞ്ഞരു താഴന്ന അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയില് അവര് അങ്ങനെ ചെയ്തത്
ആ അത് ശരിയാണ് ആ ഇ ഇപ്പൊ ഈ പൈസ ക അങ്ങനൊക്കെ ഉണ്ടല്ലോ ഒരു ഫോണ കണ്ട അങ്ങനെ കുത്തിക്കും അവർക്ക്ഈ മണ്ണ കളിക്കുന്നതൊക്കെ ഒരു സ്റ്റാൻഡേഡിു ബാിക്ക അങ്ങെ പറഞ്ഞിട്ട് ഈ കുട്ടികൾ ോ കൊെന്നെോ കുട്ടികൾക്ക് കാഴ്ചല്ല ഈ സ്കൂൾ തുടങ്ങിയ ബോർഡ് കാണൂല ഞൾക്ക്് അങ്ങനെ പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളും ഇപ്പ ഉണ്ടല്ലോ പിന്നെ ഇപ്പത്തെ ഞങ്ങളവിടെച്ച ഒരു കുട്ടി മെച്ചനിക്ക് എന്തൊക്ക തലവേദനൊക്കെ ഉണ്ടായി ഓന പ്ലസ് ൂാണ് പ്ലസ് വൺ പ്ല ജയിച്ചനാണ് ഓൻക്ക് ഈ ഫോണിന്റെ ഉപയോഗം കൂടിയത കൊണ്ട് അവന് തലവേദന ോ ക ഡോക്ടർമാരൊക്കെ പറയുന്നത്
ഉം ഫോണ് നല്ലതുാണ് അതുപോലെ അതിന് നെഗറ്റീവ ആായിട്ടുള്ള അത് വശങ്ങളണ്ട് ഒക്കെ പാകത്തിന് ഉപയോഗിച്ചാ നമുക്ക് വളരെ നല്ലതാണ് പക്ഷെ ഇത് പരിധി വിട്ട ഉം എന്തും നമുക്ക് ദോഷം ചെയ്യുന്നൊരവസ്ഥയാണ് ഫോണ് വളരേ നല്ലൊരു താണ് ഫോണൊക്കെ പാകത്തിന് നമ്മളുപയോഗിക്കണം മിതമായ രീതിയില് ഉം ന്ന ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പിന്നീട് വിളിക്കണ്ട്
ആഹ് ഓക്കേ എന്നാ ശരി